ഹലോ
കേക്കാമോ
ആ കേക്കാലോ
എന്ത് ചെയ്യണ്
ടി വി കണ്ടോണ്ടിരിക്ക്ന്
മഴ ഉണ്ടോ
ഇന്നില്ല ഇന്ന് വെയിലായിരുന്നു ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു
ആ വി ഇവിടെ ചുമ്മാ ഇരിക്കണ് ചായ കുടിച്ചോ
ഇല്ല ഇല്ല കുടിക്കാൻ പോണേ ഉള്ളൂ
ഉം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഞാ ഉണ്ട് ചേച്ചി ഉണ്ട് പിന്നെ ഇപ്പ ചേച്ചി പ്രസവിച്ചപ്പോ ചേച്ചിയുടെ വാവ ചേച്ചിയുടെ ഹസ്ബന്ഡറ് പിന്നെ രണ്ട് അമ്മമ്മമാര്
ആ എന്നായിരുന്നു ഡെലിവറി
ഡെലിവറി ഒന്നാം തീയായിരുന്നു
ആ ബോയോ ഗേളാ
ഗേളാണ്
ഉം
അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അവിടെ ആരൊക്കെണ്ട്
ഇവടെ അനിയത്തി അമ്മ അമ്മുമ്മ പിന്നെ അച്ഛൻ ഹസ്ബന്റ്
ഓക്കെ ഓക്കെ മക്കളൊന്നുംല്ല
മക്കള് ഇല്ല
ഓക്കെ ഓക്കെ
ആ ഇവിടെ ഇതെന്നെ വിശേഷം പിന്നെ ആ ഫുഡ് കഴിച്ചോ
ഇല്ല ഇല്ല ഇനി നൈറ്റല്ലേ കഴിക്കാൻ പറ്റുള്ളു
ഉം എന്തൊക്കെ കറിയുണ്ട്
ഇന്ന് പുളികറി പിന്നെ മീനുണ്ട് ചോറ്
ആഹ്
പിന്നെ ഉച്ചക്ക് അനിയത്തി കൊണ്ടുവന്ന ഫുഡാ കഴിച്ചത്
ഓക്കെ ഇപ്പൊ എന്ത് ചെയ്ണ്
ഞാനൊരു അക്ഷയിൽ വർക്ക് ചെയ്യണ്
ആഹ്
അവിടെയാ
ആഹ് ഞാൻ ഞാൻ ഹൗസ് വൈഫ്
ഓക്കെ ഓക്കേ ഓക്കെ
ഈ പ്രോജ ഈ ആപ്പ് ഇതിലെ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ
ആഹ് ഉണ്ട്
ആഹ് ഓക്കെ
ആഹ്
ഉം പിന്നെ ഉം സ്കൂളിൽ പോണ പിള്ളേരൊന്നുമില്ലേ
ഇല്ല ഇല്ല ഇല്ല എല്ലാം പഠിച്ച് കഴിഞ്ഞോരാ ഇവിടെ
ഓ ഉം ഓ ഒന്നാം തിയതി തൊട്ടേ നല്ല മഴയല്ലേ ഭയങ്കര മഴ സ്കൂളുള്ള പിള്ളേർക്ക് പോ
മുന്നേ നല്ല മഴയായിരുന്നു
ഓ സ്കൂളില് പിള്ളേർക്ക് പോകാൻ ഒന്നും പറ്റൂലേ നമ്മളെയൊക്കെ ഈ നമ്മളെയൊക്കെ ഇതില് നല്ല മഴയെത്തും കൊടയൊക്കെ കൊണ്ടുപോകാ അങ്ങ് പോണല്ലോ അതൊക്കെ ഓർക്കണുണ്ടാ
ഓ
മ്മ് പിന്നിയാ പിന്നെ എന്താ
പിന്നെ എന്താണ്
ഉം വേറെ
ജോലിക്ക് ഹസ്ബൻഡ് എന്തെയ്യെണ്
ഹസ്ബന്റ് മ് കൂലിപ്പണി അവിടെ മേരേജ് കഴിഞ്ഞില്ലേ ആഹ് ആഹ്
ടൈമുണ്ടല്ലോ ഇനി
ഇപ്പം കഴിക്കുന്നില്ല
ഇല്ല ഇല്ല താല്പര്യമില്ല ഇപ്പം കല്യാണം
ഓക്കെ ഓക്കെ വൈകിട്ടിനി എന്തരായിരിക്കും ഫുഡ്
ഏഹ്
രാത്രി ഏത് ഫുഡാണോ അതെന്നെ നൈറ്റും എന്നുവെച്ചാ ഉച്ചക്ക് കഴിച്ചില്ലേ ആ ഫുഡ് തന്നെ നൈറ്റും
ഓ വേറെ എന്തിനെങ്കിലും പോകുന്നുണ്ടോ
ഇല്ലില്ല ഞാ ഡാൻസ് പഠിക്കാൻ പോന്നുണ്ട് അല്ലാതെ വേറെഉം ഒന്നുല്ല
ഓ ഡാൻസ് പൊറതൊട്ടൊക്കെ പോയി കളിക്കാനുണ്ടോ ആ
ആ പഠി ആ കളിക്കുന്നൊണ്ട്
ആ എത്ര വർഷം കൊണ്ട് പഠിക്കണ്
രണ്ട് വർഷവായി
ഓ എവിടെങ്കി എവിടെക്കെ ആഹ് ഈ ടാ കല്യാണ പരിപാടി അതിനൊക്കെ പോയി ആഹ്
അല്ലാത്തെ ഉം പ്രോഗ്രാമൊക്കെ എങ്ങന ക്ഷേത്രത്തിലെ അല്ലാതെ ഇതിനൊക്കെ പോവും കൈകൊട്ടിന് പോന്നുണ്ട്
ആഹ് കൈകൊട്ട് കളിയും നേരത്തെ പഠിച്ചിട്ടുണ്ടോ?
ഇല്ലില്ല നമ്മള് ഇവിടെ നമ്മളൊരു ആഹ് സ്ഥലത്ത് കൊറച്ച് പിള്ളാരായ്ട്ടൊക്കെ സെറ്റാക്കി കളിച്ച കളികളാ
ഓഹ് വീട്ടിന്റെ അടുത്ത്.
ആഹ് അട്ത്തിന്നെ പിന്നെ പൊറത്ത്ന്ന് ആ കൊറച്ച് സ്ഥലത്തുന്നൊക്കെ ആൾക്കാരുണ്ട്.
അത് പഠിക്കാ എള്പ്പൊണ്ടോ കൈകൊട്ടികളി
ആഹ കൊഴപ്പില്ല എളുപ്പൊണ്ട്
ആ
എല്ലാം പഠിക്കാൻ എളുപ്പവാണല്ലോ കൊഴ പ്പില്ല ഞാന് ഡാൻസ് പഠിക്കണോണ്ട് എനിക്കത് പിന്നെ
ഏ എളുപ്പം കൈകൊട്ടുകളിക്ക് എത്ര പേര് വേണം
ഞങ്ങളവടെ ഇരുപത് തീ ഒന്ന് പേരൊണ്ട് മൊത്തം ടോട്ടല് നമ്കൊള്ള ആള് വെച്ച് കളിക്കാം
ഓ ഓ
പെയറ് വേണം പേയറ് വേണോന്നെ ഉള്ളു
ഓ പാട്ടൊക്ക നമ്മള് സെലക്ട് ചെയ്താമതി മതിയല്ലെ ഓ ഇത് ഇപ്പം എ ആൾക്കാര് ഓരോ സ്ഥലത്ന്ന് വിളിച്ച് തൊടങ്ങിയോ
ആ വിളിച്ചു ആ മിക്ക ക്ഷേത്രത്തിന്നൊക്കെ വിളിച്ചാര്ന്നു
ആ അടുതൊള്ള എല്ലാ അടുതൊള്ള ആൾക്കാര്അന്നെ
ആ അറിയന്നുള്ള പിന്നെ എന്റെ എന്റെ ചേച്ചിമാരൊക്കെ ഒണ്ട്
ഇപ്പ ഈ ട്രാ ഇതിന് കളിക്കാനുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്ക അതൊക്കെ ആരാണ് മേടിക്കണ
ഇപ്പം തൊടക്കം നമ്മളെ കയ്യിന്ന് പൈസ ഇടണം
ആ
പിന്നെ ഡ്രസ്സൊക്കെ ഞങ്ങള്അന്നെ വാങ്ങണം ഇതാദ്യ പഞ്ചായത്തിന്റെ വക തൊടങ്ങിയതാണ് അപ്പ പഞ്ചായത്തിന്റെ വകയായിട്ട് ഓരോ സ്ഥലത്തും വിളിച്ചില്ല അപ്പ അത് തൊടങ്ങുമ്പോ അവടന്നാരിക്കും ഫ്രീ ആയ്ട്ട്
അപ്പം പേയ്മെന്റ് നമ്മള നമ്മളെ കയ്യിന്ന് ആകില്ല
ഇല്ല നമ്മള കൈയിന് ആകൂല്ല ഇപ്പ പേയ്മെന്റിന്റുള്ള പ്രോഗ്രാമിനാണ് പോണത് ഇങ്ങോട്ട് പൈസ തര്ണം
ഓ ഇപ്പം എത്ര എണ്ണം ക പോയ്ട്ടൊണ്ട്
ഞാ രണ്ടെണ്ണത്തിനെ പോയ്ട്ടുള്ളു
ഓ ഇനിഉണ്ടോ
ആ ഇനി ഒണ്ട് പ്രാക്റ്റീസ് മൊടക്കണം
ഓ ഇനി എന്നാ കളി
ഇനി എന്റെ ക്ഷേത്രത്തില് അടുത്ത മാസം ഇന്ന് കൈഞ്ഞു കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രം അല്ല അല്ലാതെ ഇവിടെയള്ള ഒരുക്ഷേത്രത്തില്
കൈകൊട്ട കളിക്ക് ഇപ്പം ഏ പേർ വെച്ച് കളിച്ചാലും എത്ര പേരൊന്നൊന്നും ഇല്ലല്ലോ
പേർ എത്ര പേർ വേണം പയ്യർുണ്ടെങ്കിലല്ലേ കളിക്കമ്പറ്റു പിന്നെ ചിലർ പേർ കിട്ടാതെ വരുമ്പോ വരാതെയക്കെ പറ്റും വരാക അ ഒരാള് അല്ലാതെ കളിക്കും
ഓക്കെ ഇപ്പം ഉം ഈ പഞ്ചായത്തിന്റെ ഭാ കാവാൻ വേണ്ടി ഇനി അവര് വിളിക്കുംല്ലേ
ആ അവരായിട്ട് വിളിക്കുമ്പോഴേ പേയ്മെന്റ് അവര് തരുുള്ളു
ഓ ഇപ്പൊ എത്രർവ വിധം കിട്ടും ഒരാൾക്ക്
അത് നമ്മള് ഫസ്റ്റ് ഇതല്ലേ അപ്പൊ നമ്മുക്ക് അറിഞ്ഞൂടാ എത്ര കിട്ടുവന്ന് അറിഞ്ഞൂടാ
ആഹ
ആ ആ ആദ്യത്തെ പേയ്മെന്റ് ആയിട്ട് ആദ്യത്തേക്കള
ഇതിന്ന മുമ്പേ കളിച്ചിട്ടില്ല
ഇല്ല പേയ്മെന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യട്ട് കളിക്കണണ്ട് ഫ്രീ ആയിട്ട് കളിക്കായിരുന്നു
ആ എവിടെയാണ് അത് ക്ഷേത്രത്തിലാ കളിച്ച
ത്തില്
ആ പരിപാടി ടൈം ആണോ ഉം അപ്പൊ ഈ ഡാൻസ് പഠിക്കാൻ പോണ അവിടെ അവിടെ എങ്ങനെയാണ്
അവിട അവിടെ അല്ലാത്ത ഡാൻസാ ഞാൻ പഠിക്കാൻ പോണതാണ് സിനിമ ആണ് സിനിമാറ്റിക്
എല്ലാം ചേർന്നതാണോ
ആ എല്ലാം ക്ലാസിക്കൽ എല്ലാം ഉണ്ട് ഞാൻ പക്ഷെ മെയിന ആയിട്ട് സിനിമയാണ് സിനിമ ഡാൻസ്
ഓക്കെ അവിടെ പഠിപ്പിക്കാൻ സാറുണ്ടോ ഒരു സാറാണോ
അല്ല ഒന്നല്ല രണ്ട് മൂന്ന് സാർമാരുണ്ട് അവിടെ അത് ഒരു ഒരുപാട് പിള്ളേരുണ്ട് അപ്പ അവരെല്ലാരും മാനേജ് ചെയ്യണ്ടേ
ഓക്കെ എന്ന ഉം കുഞ്ഞു പിള്ളേർ തൊട്ടണ്ടോ ഓ എത്ര വയസ മുതൽ
അവിടെ ഒരു മൂന്നര വയസ്സ് തൊട്ട് പിള്ളേരെ കൊണ്ടൊന്ന് ചേർക്കുന്നുണ്ട് ഡാൻസ് പടുപ്പിക്കാൻ
ആഹ മൂന്നര വയസ്സുള്ള കൊച്ചുങ്ങൾ തൊട്ടുണ്ടോ ഓ അവരെയൊക്കെ പഠിപ്പിക്കാ ഓരോരുത്തരെ പഠി ൻ പ്രത്യേകം സാറാണോ
പ്രത്യേകം സാറമാര് പക്ഷെ കൊച്ചു പിള്ളേരണ്ട് ഇപ്പോഴും കളിച്ചു കൊണ്ട് ടക്കും എന്നാലും എല്ലാരും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ കൊണ്ട് ആക്കണത് ആദ്യം ഒരിതാവുമ്പോ പിന്നെ പിള്ളേർ ഓക്കെ ആവും ഇച്ചിര വലുതാവുമ്പോ
ഓക്കെ ആ അപ്പൊ അവിടെ എത്ര മണിക്കാണ് പോകുന്നത്
ഞാൻ രാവിലെ ഒമ്പത് മണിക്കാണ് പോകുന്നത്
എല്ലാ ദിവസവും ഉണ്ടോ
ഞാൻ പോണില്ല പക്ഷ ശനി ഞായറണുള്ളത് അപ്പം പത്ത മണിക്ക്. അല്ല എനിക്ക് ഒമ്പതരക്കെയാണ് ക്ലാസ് വെക്കേഷൻ ആയണ്ട് അല്ലേ ഇപ്പ സ്കൂൾ തുറന്നല്ല ഇപ്പ എനിക്ക് ഇനി രണ്ട് മണിക്കാണ് ക്ലാസ്
ആ
അത് സിനില്ല.
ഓക്കെ അപ്പം ശനി ഞായറും അക്ഷയില് പോവുതില്ലല്ലേ
അല്ലെ ശനിയാഴ്ച ഞാൻ ഉച്ചവരെ അക്ഷയില്ലരുന്നിട്ടാണ് ഉച്ചക്ക് ശേഷം ലീവ് അങ്ങനെയാണ് പോണ
അക്ഷയില് ഇപ്പൊ പ്ലസ് പ്ലസ് വണ്ണിന്റെയും ക്ക അഡ്മിഷൻ അല്ലേ തിരക്കൊക്കെ ഉണ്ടൊ
ആഹ് നല്ല തിരക്കുണ്ട് പക്ഷെ ഇപ്പ ഞാൻ പോണില്ല ചേച്ചിയുടെ ഡെലിവറി ഒക്കെണ്ട് ചേച്ചിന്ന്നോക്കി വീട്ടീ
ഓക്കെ ഓക്കെ ഓ ഇപ്പൊ ഡാൻസിന്റെ ഇതില് പൊറത്തോട്ട് കളിക്കാൻ പോയിട്ടില്ല ഡ പഠിക്കാൻ പോവണ സ്ഥലത്തിന്ന് ഏഹ്
അല്ലാതെ പോയിട്ടുണ്ട്.
ഓക്കെ പ്രോഗ്രമേള് എടുത്ത് പോവുന്നുണ്ടോ?
ആഹ് ഹാ എടുത്ത് അങ്ങനെ എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ നല്ല തമിഴ്നാട് ആ ഭാഗൊക്കെ ആയോണ്ടാണ് ഞാൻ പോവാത്തത്. സ്റ്റേ ചെയ്യേണ്ടി വരും. അതോണ്ട് പോവാത്തത്.
പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷായി?
ബ് ഡാൻസ്
ആഹ്
ട്ടും കഴിഞ്
ആഹ് ഇവിടെന്ന് അടുത്ത് വീട്ടിന്റെ അടുത്ത്ന്ന് അടുത്താണോ?
അല്ലല്ലല്ല ഒരു മണിക്കൂർ യാത്രയുണ്ട്.
ഓക്കെ ഇപ്പോ സ്ത്രീകൾക്ക് ഏഹ് പൈസ കൊടുക്കാതെ ബസ്സിലൊക്കെ പോവാൻ ഉള്ള ഇത് വന്നിട്ടു
ആഹ് വന്ന് ഞാൻ അതിനേഷം ഇതുവരായിട്ടും ബസ്സ് യാത്ര ചെയ്തില്ല. എങ്ങനെയാന്ന് അറിഞ്ഞില്ല അനിയത്തി പോയാര് - അനിയത്തി പറഞ്ഞു പൈസ കൊടുക്കണ്ടന്ന് പറഞ്ഞു
അതൊരു നല്ല സഹായിയില്ലേ
ആയി എന്നാലും വലിയ ആൾക്കാര് വയസായ ആൾക്കാര്- വെറുന്നെ മുൻഗണന കൊടുക്കേണ്ടായിരുന്നേ
ആഹ് വയസായവർക്കും ഉണ്ടല്ലോ സ്ത്രീകൾക്കും ആഹ്
വയസായവർക്ക് കൊടുത്താ മതിയായിരുന്നു പിന്നെ ഇച്ചിരി കഷ്ടപ്പെടുന്ന ആൾ ക്കാര് നമുക്കറിയാൻ പറ്റൂലല്ലോ എത്ര പേര് പാവപ്പെട്ടതാണ്
ഓ ഓ ഇതൊരു സഹായായി
ആ എനിക്ക് സഹായായി എനിക്കിനി പൈസ കൊടുക്ക
ആഹ് ഓക്കെ
ഓക്കേ